കേൾ
ഹലോ
അലോ
ഹലോ
കേക്ക്ല്ലാ
ആഹ് എന്തക്കെപാട് സുഖല്ലേ ആഹ് റെയ്ഞ്ച്ണ്ടല്ലോ ഇപ്പൊ കേക് ഇപ്പ കേൾക്ക്ണ്ല്ലേ
ആഹ് ആഹ് കുട്ട്യാള് വന്നോ
ആഹ് ചെറിയോള് വന്ന്
ഉം
ഉം
സ്കൂള് വിടാനായോ ഈ നേര്ത്ത്
പ്ലസ് വണ്ണ് പ്ലസ് വണ്ണാര്ക്ക് ഇന്ന് ഉച്ചക്കുട്ട്ക്ണ് ചെറിയ മോള് അംഗൽവാടീലാണ് മൂന്നരായപ്പോ ഓളെത്തി ഉം
അഅ്ശെരി ചായണ്ടാക്ക്യോ കുട്ച്ചോ
ഇല്ല്യേ ചായ പരിപാടില്ല ഞങ്ങള് ചോറൊട്ക്കലാ കുട്ട്യാക്ക്
ഏഹ്
ആഹ് ചെറോള് ഓള് അംഗ് അംഗൽവാടീന്ന് അവലാെണ്ട്രും ഓള് ഔട്ന്ന് കഴി
ആഹ്
ഉം അപ്പൊ അതേറ്റ് അങ്ങനണ്ട് ഓൾതങ്ങനെ കയ്ഞ്ഞു മറ്റോൽക്ക് ഇഞ്ഞി ചോറ്ന്നോളും ഓല് സ്കൂന്നന്നെ ഭക്ഷണം കഴിക്കൂല സെര്ക്ക്
ഉം
പിന്നെ ഇവടന്ന്ട്ട്ണ്ടെങ്കി ഓര്ക്ക് ചായിം കടീം ഇണ്ടാക്കി കൊട്ത്താ നല്ലത് ഇതാവുമ്പോ കുട്ട്യാക്കൊര് ഉഷാറല്ലേ പിന്നെ രാവിലെ ദോശിം ചായിം കുട്ച്ച് പോണതല്ലേ
ഉം
ഉം പിന്നെ ഉച്ചക്ക് ഓരെ തുള്ളി ചോറാ അപ്പൊ ഞാന് സ്കൂന്ന് ഓല് വാങ്ങിഓല് കഴിക്ക്ണതല്ലേ അഒര്ത്തിരി ക്ക്ല്ല എള്പ്പം കയ്യാൻ കൊറച്ചാെര് കഴിക്കൊള്ളൂ ആഹ് മറ്റേ കാെറേ നേരം ഇര്ന്ന് ഇതാക്കാള്ള ടൈം ഇല്ലല്ലോ ഓൽക്കളിക്കാൻ മണ്ടാള്ള ടൈമും മാണ്ട് ണ്ടെഅയ്ന്റെടീല്
ഉം
അഅ്സെര്യാ എന്താ ഉച്ചക്ക് ഉച്ചക്ക് ഫുഡൊക്കന്താ
ഉച്ചക്ക് മ എന്താണ് കുമ്പളങ്ങന്റെല താൾച്ചതും കൈപ്പങ്ങ ഉപ്പേരിം ഒണക്കൽ മീനും
ഉം ഏഹ്
ഉം ഇൻക്ക് ഉം രസം മുരിങ്ങ താൾച്ചത് ചെമ്മീന് ചെമ്മീന് ഉള്ളീം തക്കാളി ഒക്കെ ഇട്ട്കാണ്ട്ള്ള
അഹ് അഹ് ആഹ്
അത് ഉം. അങ്ങനെണ്ടാക്കി പപ്പടോം.
ആഹ്
ഉം. ഉം പിന്നെന്താ? സ്കൂള് അവിടെടുത്താ? നടന്ന് പോണോ കുട്ടിയാൾക്ക്?
ആഹ്. അംഗൻവാടി ഇവിടെ അടുത്തൊരു ഇടവഴി. ലേസംന്നറങ്ങിയാ മതി. സ്കൂൾക്ക് നടന്നും പോവാം, പണ്ട് കാലത്തൊക്കെ നമ്മള് നടന്നിട്ട പോയിന്, ഇപ്പോ ലൈൻ ബസിന് പോവ.
ഉം. ഏഹ് ശരി.
സ്കൂള്ട്ട്ട്ട് മദർസക്ക് ബടന്ന് കുട്ടികൾ നടന്നു പോയിനി ദൂരം, ഇപ്പഴത്തെ കുട്ടിയാക്ക് വയ്യല്ലോ നടക്കാന്.
ഉം.
ഉം. കൊറച്ചൊക്കെ ദൂരംണ്ട്ട്ടോ. മിനിമം മിനിമം ചാർജ് പ പതിമൂന്ന് ഉറുപ്യാണം.
ഉം. പിന്നെ.
അത്ഞ്ഞഥവാ ബസ്സ്ട്ടാൻ ബുദ്ധിമുട്ടൊക്കേണെങ്കിൽ ലൈൻ ബസ്സൊള്ളൂ, സ്കൂൾ ബസ്. ച്ചില്ലവടെ. ലൈൻ ബസ്സിന് വരാള്ള സൗകര്യാണ്. കുട്ടികള് ലൈൻ, സ്കൂൾ ബസ് എറക്ക്യാലും ആരും അയിക്ക്. വരുന്നുല്ല. ഒക്കെ ലൈൻ ബസ്സിനെരും. പിന്ന
ഏഹ്
മാർക്കും മാണ്ടേ മൊതലാക ബസ്സറക്കിയാൽ.
ആഹ്. വീട്ടിൽ പച്ചക്കറി ഒക്കെ ഉണ്ടാക്ണ്ടൊ? വീട്ടില് പച്ചക്കറിക്കെ ഉണ്ടാക്ക്ണ്ടോ?
പച്ചക്കറി, അങ്ങനെല്ല. ഇപ്പ പഞ്ചായത്തിന്ന് ഒരു മൂന്നാല് തൈയ്യിട്ടിട്ട്. അതിണ്ട - തക്കാളിമരം ഇപ്പി മയോണ്ട് ചീഞ്ഞപോയി. കൊറെ തക്കാളി ഉണ്ടായി. പച്ചമുളക് പറ. റക്കും. വെണ്ടക്ക ഉണ്ടാക്കിട്ട് വെണ്ടക്ക നല്ലൊരുസാറായിട്ടില്ല.
ഉം ഉം. ചെടിയൊക്കെണ്ടോ?
ഇല്ല. ചെടിണ്ടാക്കലില്ല. ആ പിരാന്തില്ല.
ഉം. ഹു ഹും. ഉം. ഫ്രോ ഫ്രൂട്ടയിറ്റം.?
ഏഹ്
ഫ്രൂട്ട് ഐറ്റംണ്ടോ?
എങ്ങനെ?
ഫ്രൂട്ട്സ് ഉണ്ടോയിക്ക?
ഇല്ലല്ല. ചാമ്പക്കണ്ട് ഫ്രൂട്ട്സ് ആയിട്ട്. അങ്ങനെ ആഹ് ഫ്രൂട്ട്സിൻ്റെ വേറൊന്നുല്ല. നമ്മൾ ചക്ക മാങ്ങ അങ്ങനെയൊക്കെ ഉള്ളത്ണ്ട്.
ഏഹ് ഏഹ്
മൂച്ചിള്ള പ്ലാവെക്കണ്ന അക് ഇപ്പ വെട്ടി പെരമക് കു കുച്ചിട്ട് ഇപ്പ പെര്ന്റെ ചരുല ണ്ടാക്കിക്കണത്.
ഏഹ് മഴണ്ടാടെ?
മയേ ഇല്ലല്ല മയ പറ്റ കൊറവാണ്പ്പ
ഏഹ് ഇവ്ടുക്ണ്ട് മഴ
ഏഹ് ഇന്ന് പെയ്തിട്ടന്നല്ല ഏഹ് ഇന്നൊന്ന് ഉച്ചക്ക് ചാറീന്നല്ലാതെ പുടുതംവ്ട്ട വയിലാണ് ഉം ഉം
കൂട
ഏഹ്
ചൂടാണയ്ക്ക?
ആഹ് ചൂടന്നെ വെയ്ല് നല്ല ശക്തിണ്ടേ ഉം ഞങ്ങവും അഹ് സിറ്റ്ഔട്ട് ക്കെണ്ട് കേറും വയ്ല്
ഏഹ്
ഉം അപ്പപിനോട് ചിക്കാൻ വയ്ക്കൂല മരങ്ങളൊക്കെ പോയപ്പളെ നേരിട്ടിട്ട്
ആഹ് ആതല്ല യ്ണ്ടാവ
ആഹ്
വേറെ
തിം അമ്മള് മുള്ള മുള്ളൻചക്കണ്ട്. കണ്ട്ക്ണോ മുള്ളഞ്ചക്ക മുട്ടപ്പഴം ഊർക്കാപ്പുളി അങ്ങനത്തൊക്കെണ്ട്.
ആഹ് അതൊക്കെ ഉണ്ടോ മുട്ടപ്പയംണ്ടോ?
ആഹ് മുട്ട പയണ്ട്
ഏഹ്
പിന്നെ വേറെന്നുല്ല പിന്നെ പുളിതൈയ്യ് അങ്ങനത്തൊക്കെ പുളി കായ്ക്കൂലട്ടോ ഒന്നിമ അമരെനൊ അമരോ കേറ്റിക്ണ് ഒന്നിമ്മ പുളി എന്താണ് കോവക്ക കേറ്റിക്ണ്. രണ്ടുൂന്നാല് മരങ്ങൾണ്ട് ഒക്കെ ഈ മുറ്റത്തിന്റെ നാലരൂലാണ്
കായ്ക്കൂല?
പുളിങ്ങാ ഊന്നാഴത്തൊക്കെ ഉണ്ടാവുള്ളൂ കൂടുതലും ഉണ്ടാവൂല അ തെയ്യായി ക്കു ണ്ടായിരന്നാവേ
ആഹ് ആഹ് അത് മിറ്റത്തന്നെ?
ആഹ് ആഹ് ആമ്മെത്തണ്ടോന്നു
ഏഹ് വീടിന്റെ ബേക്ക്ൽക്കെ സ്ഥലുണ്ടോ? ആഹ്
ക്ക്ക് സ്ഥലംണ്ട് വേഗക് ഒന്നായിട്ട് ഒരു കാടാണ് ഞങ്ങൾതല്ലെ വേറാൾ കത് മേലവല ഞങ്ങളത് ഇപ്പ പത്ത് സെന്റ് സ്ഥലത്താണ്.
ഏഹ് ഇപ്പൊ പുതിയേകെറ്റിതാ?
ഇല്ല തറവാടാണ്.
ആഹ് ശെരി ആരൊക്കെണ്ട്?
ഞങ്ങൾ അഞ്ചു മക്കളാണ് ഇവിടെ കല്യാണം മൂന്നാണും ഉം രണ്ട് പെണ്ണും
ഉം ഉം പെൺകുട്ടിളെ കെട്ടിച്ചോ?
പെൺകുട്ട്യളെ കെട്ടിച്ചു മ് മക്കളൊക്കെ വേറെ പോയി ഒരു മകൻ പടുത്ത് മരിച് പെട്ടന്ന് സൈലന്റ്റ്റാക്കയിട്ട് ഭക്ഷണം കഴിക്ണ എടെൽ പെട്ടന്നണ്ട് കൊഴഞ്ഞു വീണു ഹോസ്പിറ്റല് എത്തിയപൊ മരിച്ചൊന്നും പറഞ്ഞു അത്രത്തന്നെ കാരണം. ഏഹ് ആഹ് വെലിയ മകന്.
എൽ അഹ് അഹ്
പോൽക്ക് വീട്പണിണ്ട് ഗൾഫിലൊന്നല്ല അവിടെത്തന്നെ കൂലി പണിക്ക് പോയിനെ ആളായിന്നു.
ആഹ് ഏഹ്
ഇന്നും കൂടി ഈ പണിക്ക് പോയിറ്റിക്ക് നെഞ്ചുവേദന ഹാർട്ടിൻ ഇതള ആളാണ് ബ്ലോക്ക് ഉള്ള ആളാണ് അതിന് മരുന്നിനെ കുറിച്ചു കൊണ്ടേ ഇരിക്കായിരുന്നു
ആഹ് ആഹ്
എന്നാലും അവന് വലിയ കുഴപ്പം മുപ്പത്തിയാർ എന്നാലും പണിക്കൊക്കെ പോയിരുന്നു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അതക്ക് ഭയങ്കര ക്ഷീണണ്ട് ഞാൻ ഇന്ന് പോണില്ല എന്നട്ട് പണിക്ക് പോയോട് തിരിച്ചു വന്നതാണ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ചോറുന്നു മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോ
ആഹ്
ചോറിന്നത്ര അത് ചോറ്ന്നാൻ വേണ്ടി ഇറങ്ങിയിൻ ചോറ്ന്നാലും കഴിന്ന് എനിക്ക് ഒരു ഓറഞ്ച് കാട്ടിക മാങ്ങ പൂണ്ടടും ഞാൻ ഓറഞ്ചക്ക്ദത്ത ഓറഞ്ച് തിന്നണ അടിൽ ആണ് ചെരിഞ്ഞ്കാൺ നമ്മൾ കാവുന്ന് കെടുക്കൂലേ
ഏഹ്
ആഹ് അങ്ങനാണ് കേടുന്നത്രേ അപ്പൊ താത്ത എന്തെ കളിയാക്കും താത്തിം നാനെയുള്ളൂ മോൻ മോ മോൻ ഗൾഫിലാണ് മോളെ കെട്ടിച്ചിരിക്കണ് അപ്പൊ തങ്ങള് ആൾക്കാരെ എന്താണ് പറ്റിച്ചാൻ കിടക്കുക ചോദിത്ര അപ്പൊണ്ട്ത്ര പത ഇങ്ങനെ വരുന്ന് തൊള്ളായിന്ന് അപ്പൊ ആൾക്കാരെ കൂടി പിടിച്ച് ഹോസ്പിറ്റൽ കൊണ്ട് പോയി അവിടെത്തെപൂത്തിന് കഴിഞ്ഞ് ശതമാനം ഒള്ളൂ അപ്പൊ ഐ സി ക്ക് മാറ്റ പിന്നെ ഐ സിക്ക് മാറ്റേണ്ടെ ആവശ്യം ഒന്നും വന്നീല പറഞ്ഞു. അവിടെനിന്ന് കൊറ് ച്ചയ്ഞ്ഞപ്പം മയ്യത്ത് കൊടുന്നു എത്ര പെട്ടെന്ന് ഒരു വർത്താനം പറഞ്ഞ് ചോറുന്ന്ണ ടൈമ് ഉള്ളു ഉം മഗ്‌രിബ് ബാങ്ക് കൊട് നടന്നിട്ട് അട്ത്ത് പെരക്കാരോട് പറഞ്ഞ്ക്ക്ണ് ഞാൻ എന്താണ് വായ വെച്ചെര ഞാൻ നാളെ ഇങ്ങട്ട് വെരണ്ട് ഒകെ ഉം അത് അതുകൊണ്ടാണ് അടുത്തുള്ളവരൊക്കെ ആരും ഒരു കൊഴപ്പില്ലാത്ത ഒരാളല്ലേ അങ്ങനരു അസുഖോ കാര്യോ ഒന്നുല്ല ആ ഇനി എന്ത്യന്നറീല. പെട്ടൊന്നൊരു മരണം
ഉും. ഇപ്പൊ ഒരു വർഷയിട്ടില്ല. എട്ട് ഒമ്പത് മാസമായി.
ഏ വീടിന്റെ അടുത്താ അടുത്ത്ടുത്താ ഓല് വേറെ പോയിക്ക്ണ്.
ആഹ് താ അധികം ദൂരല്ല്യ. ഇങ്ങനെ കൊറച്ച് നടക്കാനള്ളു. നടന്ന്പോവും ആഹ് ഇവട്ന്ന്പോവും കുവയ്ക്ക് പോണ് എല്ല്പം എത്തും. നമ്മള് പിന്നെ റോഡിന് പോവുമ്മ എത്തൂല്ല അങ്ങനെ വളഞ്ഞ തിരിഞ് ഞ് വഴിട്ക്കണം അത്രള്ളൂ. ഉും
ആഹ് അന്റെ ഹസ്ബൻഡ് ആണോ ചെറ്ത്?
ആഹ് ആഹ് ആങ്കുട്യോതില് ചേർത് ഇപ്പോപ് എൻ് തായെ പെൺകുട്ടിണ്ട് ഉം ഉം. ആഹ് ഓളെ കെട്ടിച്ച് ഓൾക്ക് നാലാളായി ഓളേം ഇന്റെ കല്യാണം ഒപ്പേനി ആ ആ. ഞങ്ങള് അങ്ങട്ടും ഇങ്ങട്ടും ആണ് കല്യാണം കഴിഞ്ഞിക്ക്ണ്. ന്റെ ആങ്ങളേണ് ഓളെ കല്യാണം കഴിച്ചിക്ക്ണ് മ്. ആഹ് ആ ഒന്നാണ് ആ ആങ്ങളിം പെങ്ങളും അങ്ങട്ടും ഇങ്ങട്ടും ആഹ്.
ഏ അത് ശെരി.
ആഹ്.
ഏഹ്.
മ്.
ഒരേ ദിവസ് സേര്ന്നുല്ലേ.
മ് ആ ഒര് പെരെന്നന്നെ ആങ്ങളീം പൊങ്ങളും അങ്ങോ ഇങ്ങോട്ടും കെട്ടിച്ചാ പിന്നെ മുക്കൂട്ടണ്ട് ഈ പെരീത്തെ പെൺ കുട്ട്ന അങ്ങ്ട്ട് ആഹ് പേരീത്ത പെൺകുട്ട് അങ്ങ്ട്ട് അങ്ങനെ ഇങ്ങനെ മൂക്കൂട്ടണ്ട് അങ്ങനെ എന്റെ ഏട്ടത്തിനെ കെട്ടിച്ച്ക്ക്ണ്
ഏഹ്
ഏട്ടത്തിനെ
അതെങ്ങനെ
അത് അളിയൻ്റെ പെണ്ണ്ങ്ങളെ മുക്കൂട്ട്ന്നെനെ മൂന്ന് പെരേന്ന് മൂന്നാളെ കല്യാണം കഴിക്ക മൂന്ന് പെരേല് ആണും പൊണ്ണുണ്ട് നടുക്കത്തെ പെരേത്തെ പെണ്ണ് അങ്ങ ട്ടെടിച്ച അവിട്ത്തെ പെണ്ണിനെ ഇങ്ങോട്ടെട്ടിച്ച് അങ്ങനെ മൂന്ന് പേരേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാ ആങ്ങളെം പെങ്ങളും ആങ്ങളെം പെങ്ങളും ഉം നാത്തൂനും നാത്തുനും
ഉം ഏ
ഇതന്നെ എങ്ങ
ഏഹ് ആയ് ശെരി
ഉം
ആ അവിടെ അങ്ങനെയേന്ന്ല്ലേ അവിടെ ഏറും അങ്ങനേണോ
ഏഹ് എല്ലാരും ഇല്ല നമ്മള് സാമ്പ ത്തികം കുറവുള്ളോര് അന്നൊക്കെ ലക്ഷങ്ങൾ കൊടുക്കണ്ടായ്നോ ഇന്നെ കെട്ടിക്കണ അന്നൊ ക്കെ ആ അപ്പൊ ലക്ഷങ്ങൾ കൊടു ക്കാല്ലാത്തോര് ആൺകുട്ടികൾ ഉണ്ടെങ്കി താഴെയുള്ളവരെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച
ആഹ് ആഹ്
ഇന്റെ തായള്ളാങ്ങള ക കല്യാണം കഴിച്ചിക്ക്ണതാണ് ഇവിടുത്തെ നാത്തുനെ അത് പ്രായം പറ്റോ നോക്കൂല
ആഹ് ആഹ്
ഉം ഉം അങ്ങനെതന്നെ
ശരി ഉം ഇന്നാ ശരി ഇനിം വിളിക്കോണ്ടു
ആഹ് ഇന്ന അയിക്കോട്ടെ ഇന്നാ ശരി